ഹലോ
ആഹ് കേക്കണ്ട്. പറയൂ
ഹലോ ആഹ് ആഹ് ഓക്കെ കേക്കണ്ട്. ആഹ് കേക്കണ്ട് കേക്കണ്ട് കേൾക്കണില്ലേ?
ആഹ് ഇണ്ടേ
ആം നിങ്ങള് സ്കൂൾ കാലഘട്ടത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെ മറക്കാൻ പറ്റാത്തൊരു അനുഭവത്തിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ
ആഹ് സ്കൂൾ കാലഘട്ടത്തില് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതില് പ്രധാനപ്പെട്ടതൊന്നാണ് സ്പോർട്സ് പരമായിട്ടുള്ള ഒരു സംഭവാണ് എനിക്ക് ഇണ്ടായിക്ക്‌ണ്‌ എനിക്ക്ന്ന് പോർട്സ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ എന്ന് സ്പോർട്സ് കാണുന്നതും അത് കു കളിക്ക്‌ണതും എല്ലാം ഇഷ്ടായിരുന്നു ഞാൻ ചെറുപ്പം മുതലേ സ്പോർട്സിന് കൂടിരുന്നു ഒന്നാം ക്ലാസ് മുതലേ എല്ലാത്തിനും ഇഷ്ടള്ള ഒരാളായിരുന്നു അതില് കാലിന് ഇൻക്കൊരു സുഖല്ലായി ഇണ്ടായി കാല് ഞാൻ ഓടാനും ചാടാനും അങ്ങനെയൊന്നും കഴിയാതെ ഹലോ
കേക്ക്‌ണില്ലേ
ആ ഇണ്ടെയ്‌ കേക്ക്ണ്ട്
ആ ആ ഇങ്ങട്ട് പറഞ്ഞത് കേട്ടീന്നില ആ ഇണ്ട് ണ്ട്
പ്രതീക്ഷിച്ച പോലൊന്നു കാലിന് ഓടാനും ചാടാനും അങ്ങനൊന്നും കഴിയാതെ ഒരു പ്രശ്ന ബുദ്ധി മുട്ടുണ്ടായിരുന്നു
ഉം
കൂടുതൽ സമയം ഓട് ചാട് അങ്ങനെയൊക്കെ ചെയ്താല് നല്ല വേദന പിന്നെ ഇന്ക്ക് അന്ന് വയങ്കര കരച്ചിലായിരിക്കും ഞാൻ പ്രതീക്ഷിച്ച പോലൊന്നും ചെയ്യാൻ പറ്റീല അങ്ങനെ എൽ പി തരം തൊട്ടേ ഞാൻ സ്പോർട്സിന് കൂടുകയും ചെയ്തിരുന്നു അതിലൊരു പത്ത് പത്താം ക്ലാസ് ഒരു യു പി വിഭാഗത്തിലൊക്കെ പഠിക്കണ ടൈമില് ഒരു മത്സരം ഉണ്ടായിരുന്നു സ്കൂളിൽ വെച്ചിട്ട് ഉം അതില് ഒരുപാട് കുട്ടികൾ മത്സരിച്ചൊരു മത്സരമായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് രണ്ട് റൗണ്ടില് എനിക്ക് നന്നായി ഓടാനും കഴിഞ്ഞു നൂറ് മീറ്ററിലും അൻപത് മീറ്ററിലൊക്കെ ഞാനുണ്ടായിരുന്നു
ഉം
അതിന് ഓടുന്നതിന്റെ ഇടയില് ഞാനങ്ങട്ട് വീണു അ ഫിനിഷിങ്ങിൽ എത്താൻ സമയത്താണ് സംഭവിച്ചത് അപ്പൊ എനിക്ക് വല്ലാത്തൊരു വിഷമായിരുന്നു ഫിനിഷിംഗ് ലൈനിന്റെ അവിടെ എത്തിയപ്പോ വീണത്. അതില് അവിടെ സാറമ്മാര് നല്ല നല്ല സ്വഭാവള്ള സാറമ്മാര് മാരുണ്ടായിരുന്നു. ഓൽക്കൊക്കെ വല്ലാത്തൊരു സങ്കടം ഫസ്റ്റ് വന്ന ആളാ ആഹ വന്നുവെയ് ഫസ്റ്റ് വന്ന ആളായിരുന്നു ഞാന്. ഞാൻ വീണത് കണ്ടപ്പോ അവിടെ ഓര് പറഞ്ഞു ചെറിയ കുട്ടി കുട്ടിയാണ്. ഒരു ചാൻസ് കൂടി കൊടുക്കാന്ന് പറഞ്ഞു. അതില് ഒരു ചാൻസും കൂടി തന്നു. അവര് എ എന്റെ കൂടെല്ലോലെ എല്ലാ ആഹ് എല്ലാരേം ഒരു ഒരു റൗണ്ട് കൂടി ഓടിപ്പിച്ചു ഞാൻ വീണു അത് എന്താ സംഭവിച്ച് വെച്ചാല് ഞാനങ്ങട്ട് വീണതോട് കൂടി എന്റെ കൂടെള്ള മറ്റേ കുട്ടിയോളൊക്കെ ങ്ങട്ട് സ്റ്റക്കായി ആഹ് ഞാനെറ്റം മുമ്പില് ആഹ് ഏറ്റം മുമ്പിലാണ് അപ്പൊ ഞാനും മുമ്പ് മുമ്പിലുള്ള ആളണ് വീണപ്പോ ബാക്കിത്തോലൊക്കെ അങ്ങട്ട് സ്റ്റക്കായി അപ്പൊ ഓ അതാണെങ്കില് ഒരു നല്ലൊരു മത്സരായിരുന്നു സബ്ജില്ലാ തലത്തിലൊക്കെ വെച്ചിട്ടില്ലെ
ആഹ് ആഹ്
സ്കൂള്ത്തെ കുട്ടികളൊക്കെ ഒരു പത്ത് ഇരുപത് കുട്ടികളൊക്കെ മത്സരിക്ക്‌ണ ഒരു മത്സരായിരുന്നു
ഉം
ഫൈനൽ റൗണ്ടിൽ വന്നിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അപ്പൊ ഞാൻ വീണതില് അല്ല പ്രശ്നം വന്നത് മറ്റുള്ളോലൊക്കെണ് നിന്നപ്പൊ സ്റ്റക്കായി നിന്നപ്പൊ അവർക്ക് ആർക്കാർക്ക കൊടുക്ക ന്നറിയില്ലല്ലോ ചെറിയ കുട്ടികളാ യു പി തലം അതെ യു പി തലം അങ്ങനെ ഓലൊരു ചാൻസൂടി തന്നു അതില് ഞാൻ ഏറ്റവും മുമ്പിലായിട്ട് ഞാൻ വീണ്ടും എത്തി ഓ അത് എനിക്ക് വല്ലാത്തൊരു സംഭവം ഒരു എന്താന്ന പറയാ ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷായിരുന്നു
ആഹ് അതെ റീചാൻസ് തന്നിട്ട് വീണ്ടും
ഉം പഞ്ചായത്ത് പ്രസിഡന്റ് സ്കൂള് പി എന്താ എ. ഇ. യേ, ഉണ്ടായിരുന്നു.
ഉം ഉം
ഒരുപാട് ആളുകള് വല്യ വല്യ നേതാക്കളെ ഇടിൽ വെച്ചിട്ട് സ്റ്റേജ സ്പെഷ്യൽ അപ്രീഷിയേറ്റും അത് അവരാ വീണതും പിന്നീട് ചാൻസ് കൊടുത്തതും എല്ലാം വിളിച്ച് പറഞ്ഞു മെഡൽ എണീയിക്കലും സർട്ടിഫിക്കറ്റും. വല്ലാത്തൊരു സംഭവായിരുന്നു. അപ്പൊ ഞാന് വീണപ്പോ എനിക്ക് മറ്റുള്ള കുട്ടികളും കൂടി എനിക്ക് സപ്പോർട്ട് തന്നു. ഒടി ആഹ ഒടിക്കോ, ഒടിക്കോ പറഞ്ഞിട്ട് എനി അതെ.
അപ്പൊ അപ്പൊ എനിക്ക് ഭയങ്കര ഇതായി ചെറുപ്പത്തിലെ കാലിന് വേദന ഇത ഉള്ളത് കാരണം അപ്പൊ ഓടിയപ്പോ അവരെല്ലാരും കൂടി. എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് എല്ലൊരു ഒരു മറക്കാത്ത ഒരു അനുഭവയിരുന്നു എനിക്കത് അതൊരിക്കലും ഞാൻ മറക്ക കുല അന്ന് മുതൽ ഞാൻ പിന്നെ ഏഴാം ക്ലാസ്, എട്ടാം ക്ലാസ്, ഒമ്പതാം ക്ലാസ് ഒക്കെ മത്സരത്തിന് കൂടിയിരുന്ന് സ്കൂളിന അന്ന് കപ്പും വാങ്ങി. സബ്ജില്ല തലത്തില് ഞാൻ ഫസ്റ്റ്ക് സ്കൂളന് ട്രോഫി കട്ടി ചാമ്പ്യനായി. നല്ലൊരു ഉ നല്ലൊരു അനുഭവമായിരുന്നു. അതിന് പുറമെ സ്കൂളിന്റെ നമ്മളെ പഞ്ചായത്ത് ഭാഗയിലെ ഇത്ണ്ടായിരുന്നു
ഉം ഉം ഉം
അതില് പങ്കെടുത്തു അതില് അസംബ്ലിയിൽ വെച്ചി ട് ഒരു പ്രത്യേകമായിട്ടുള്ളരു അവാർഡ് ടും കാശ് അവാർഡും കാക്ഷ് അവാർഡ തന്നിനിക് ഉ നല്ലൊരു അഭിമോദനം അതനിക്ക് ഒരിക്കലും മറക്കാത്ത ഒരു നല്ലൊരു അനുഭവമായിയിട്ടാണ് ഞാന് ഇന്നും. എനിക്ക് ഞാ ആ മറ്റേ ട്രോഫി കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ പറഞ്ഞാൽ നഞമ്മുക്കൊന്നും അങ്ങനെ ചാൻസ് ത തന്നിരുന്നില്ലല്ലോ
ഉ ഉം സ്കൂൾ കാലഘട്ടത്തില് എല്ലാർക്കും ഉണ്ടാവും അങ്ങനെ ഓ ഓരോരോ എനിക്കും ഉണ്ടായിട്ടുണ്ട്.
എങ്ങനെയൊക്കെയ ഇങ്ങനെ
ട്രിപ്പ് പോയതായിരുന്നു ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും സ്കൂളന് അ ഫ്രണ്ട്സ് ഒരുമിച്ച് നിക്കാ ഒരുമിച്ച് ഏ ഒരു രാത്രി ഇതാക്ക അങ്ങനെയൊക്കെ നല്ല ആഗ്രഹമല്ലായിരിക്കല്ലോ അങ്ങനെ അതൊക്കെ ഞങ്ങള്ൾ പോ
പോകുമ്പോ രാത്രി ഒരു റൂ നമ്മളായിട്ടുള്ള ഒരു ഫ്രണ്ട്സ് കൂടെ ഒരു വീട് റൂമേ
ആ ആ അങ്ങനെ മൂന്ന് ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്തു മൈസൂർക്കായിരുന്നു ഞങ്ങൾ ട്രിപ്പ് പോയത് രാത്രി ഒമ്പ മണിക്ക് പോയി ആ രാവിലെ ആ സ്കൂളന്ന് ബസില് എല്ല ങ്ങ അറുപത് കുട്ടികള് ഉണ്ടായിരുന്നു ക്ലാസിലെ എല്ലാ കുട്ടികളും ബസില് ആഹ രണ്ട് ബസുണ്ട് യി രണ്ട് ബസ എടുത്തു. എന്നട്ട അതിൽ അങ്ങനെ പോയി നല്ല രസായിരുന്നു ഞങ്ങക്ക് രാത്രിയ പോയത് ഞങ്ങളന്ന് രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല ഫുള്ള് ഡാൻസും, പാട്ടും. കളിയും അങ്ങനെ എന്നിട്ട് ഞങ്ങള്ൾ പിറ്റേ ദിവസം രാവിലെ എത്തിട്ട് ഞങ്ങളെ റൂമ ഒക്കെ എടുത്തിട്ട് ഞങ്ങളൊന്ന് ഫ്രഷായി ഒക്കെ ഒരുമിച്ച് ഞങ്ങള് ഒര് റൂമ് എടുത്തിട്ട് ഞങ്ങള് ഫ്രണ്ട്സ് അല്ല ബോയ്സ് വേറേം ഗേൾസ് ഞങ്ങള് ഗേൾസ് ഫ്രണ്ട്സ് എല്ലാരും ആ ഒരുമിച്ച് ഒരുമിച്ച് എല്ലാരും ഒരുമിച്ചു
ആ റൂമും കാര്യങ്ങളൊക്കെ ബോയിസും ഗേൾസും വേറാ യിരിക്കുല്ലേ
ആഅങ്ങനെ സ്റ്റേ ചെയ്യണ ഒക്കെ വേറെ വേറെ ഞങ്ങൾ അന്ന് കൊറേ സ് സ്ഥലങ്ങളൊക്കെ ങ്ങള് കൊറെ സ്ഥലങ്ങള് വിസിറ്റ് യ്തു രാത്രി ഞങ്ങ സ്വിമ്മിംഗ് പൂൾ ഇണ്ടായിര്ന്നു അയില് കളിച്ചിട്ടും ഒരുപാട് സമയം അയില് സ്പെൻഡ് യ്തു പിന്നെ ഞങ്ങളെന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും ഒരുമിച്ചിട്ടല്ലോ ഒരു രാത്രി അന്ന് രാത്രി ഒന്നും ഞങ്ങള് ഉറങ്ങിട്ട്ന്നെല്ല ഫുള്ള് ഓരോ ഗെയിമിങ്ങായിട്ടും
അ ആ മാഷ് എങ്ങനെ ഞമ്മള കൂടെ അദ്ധ്യാപകരൊക്കെ ഇണ്ടായിര്ന്നോ
ഇല്ല രാത്രി നമ്മള് ഫ്രണ്ട് മാത്രം ഒരു റിസോർട്ടില് അധ്യാപകര് വേറെ റൂമെട്ത്തിട്ട് ഓലയിലായിരിക്കും നമ്മള് ഫ്രണ്ട്സ് മാത്രേൻ ആ അത്ണ്ടാകും പ്രൊട്ടക്ഷൻ കാര്യങ്ങള് ഇണ്ടാകും പൊറത്ത് ഉള്ളില് ഞങ്ങള് മാക്സിം എൻജോയ്യന്
ആ
പാട്ടും
ഒര് റൂമിലെങ്ങനേരുന്നു എത്രാളായിരുന്നു
ഞങ്ങള് പതിനൊന്ന് ആൾക്കാരായിരുന്നു റൂമില് ഞങ്ങള് ഒൺ ഒരു റൂമില് ആ നമുക്ക് മാ എല്ലാ സൗകര്യങ്ങളും ണ്ട് നമുക്ക് വാണ്ടതും ക്ക മണ്ടോച്ച അങ്ങനെ നിക്കാ നമ്മള് ഫ്രണ്ട്സ് പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ ഗ്യാങ് ഞങ്ങള് എല്ലാരും ഒര് റൂമില് നിന്നു ഞങ്ങള് അന്ന് ഒരുപാട് വീഡിയോ ടുത്തു ഓ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് വേണ്ടത് ഓല് ചെയത് രും അങ്ങനെ ഞങ്ങള് രാത് ത്രി ഫുള്ള് അങ്ങനെ ഡാൻസ് പാട്ടി എൻജോയ്തു പിറ്റേ ദിവസം രാവിലെ ഞങ്ങള് രാവിലെ ഞങ്ങള് സിമ്മിംങ് പൂളിലെറങ്ങി ന്നിട്ട് പുതിയ പുതിയ സ്ഥലങ്ങൾ വിസിറ്റ് യ്യാനും നല്ല അഡ്വെഞ്ചറായിട്ട് മലകൾ കേറ് ട്രക്കിങ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങള്ണ്ടായിര്ന്നു പിന്നെ ഞങ്ങള് ഫ്രണ്ട്സ് വെച്ചിട്ട് ഇങ്ങനൊ എല്ലാരും ആഗ്രഹിച്ചൊരു കാര്യല്ലേ നമ്മള് ഫ്രണ്ട്സായിട്ട് ഒരു ദിവസം മുഴുവനും ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്ക്
അതെ അതെ അതെ അതൊരിക്കലും മറക്കാത്തൊരു സംഭവം തന്നെ ആയിരിക്കും ആ ട്രക്കിങ് ഒക്കെ അടിപൊളി യാ യിട്ടുണ്ടാവ് ല്ലേ
ഓ ഒരുപാട് കാല ഏ കാടും പൊഴേ അങ്ങൻത്തൊക്കെ പോയിര് ന്നിട്ടും അത്പോലെ ഗെയിമിങ്ങി പാർക്ക് അങ്ങനെ അഡ് വെഞ്ചറായി ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇണ്ടായിരുന്നു
ഈ ട്ര ട്രക്കിങ് ഒക്കെ ഒക്കെ വോയ്‌സും ഗേൾസും വേറെ വേറെ അങ്ങനെ തന്നെ അ
ഇല്ല എല്ലാരും മിക്സ് ആയിട്ട് ട്രാവലും സ്ഥലങ്ങള് വിസിറ്റ് യ്യലൊക്കെ എല്ലാരും ഒപ്പം ഒരുമി ച്ച് ഒരുപാട് മാഷമ്മാര് ഉണ്ടാകും നമ്മളെ നോക്കാന്
ആ അപ്പൊ സേഫ്റ്റി ആണ് നമ്മള വു ട്ടാലും അവര്
മ്
അ ആ
അതുപോലെ രാത്രി പിന്നെ ങ്ങള് പോരാൻ നേരത്ത് കൊ ങ്ങക്ക് രാത്രി ഫുള്ള് പച്ചേസിങ്ങിനായിട്ട് തന്ന് എക്കെ ഒരു പർച്ചേസ്ങ്ങനായിട്ടൊരു സ്ട്രീറ്റിൽ പോയിട്ട് ഓ ഒരു ഫുളള് പർ പർച്ചേസ് ചെയ്യാനായിട്ട്ടൊരു സ്ട്രീറ്റ് ഫുള്ള് കടകള് അത് എത്രയോ എത്രയോ കൊറേ കിലോമീറ്റർ അങ്ങനെ ഫുള്ള് ഒരേ കടകള്
ആ അതൊക്കെ ഈ കുട്ടികളെ പ്രതീക്ഷിച്ചുണ്ടാക്ക് ണായിരിക്കും ഇങ്ങനെ ടൂറിസ്റ്റുകൾ വരുമ്പോ അ ഹാ
അയിക്കോടങ്ങിട്ട് ഇത്ര സമയം തന്നു ഞങ്ങക്ക് സാധനങ്ങൾ വാങ്ങാനും ഞങ്ങൾ എല്ലാതും വാങ്ങിട്ട് ഇത്ര സമയത്തിനുള്ളിൽ അങ്ങോട്ട് എത്തണംന്ന്‌ പറഞ്ഞു എന്നട്ട് അങ്ങട്ട് എത്തി നമുക്ക് വേണ്ടതൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ആ
ഓക്കെ നമ്മുക്കൊരു നല്ലൊരു മെമ്മറി ന്നെണ്
ഉം സേറന്മാര് നമ്മൾ കൂടെ ഉണ്ടാകും എന്നാലും ഫ്രണ്ട്സിന്റെ ഒപ്പം നമ്മള്ക് മാക് സിമം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ടൈം ആയിരുന്നു അത് ഒരുപാട് മെമ്മറീസ് കിട്ടിയിട്ടുണ്ട് ഞങ്ങള് മൂന്ന് ദിവസം നിന്നു മൈസൂര് ഓരോ സ്ഥലങ്ങള് വേറെ വേറെേറെ സ്ഥലങ്ങള് വിസിറ്റ് ചെയ്തു ഓരോ ദിവസം
ഉം
അത്രുള്ള റൂമ്ക്ക് ചെല്ലാ റൂ ഒരു ദിവസം റൂമ് എടുത്തു ഒരീസം റിസോർട്ട് എടുത്തു
ഉ രണ്ട് രാത്രി
രണ്ട് രാത്രി
ഉം ബാക്കി ട്രാവല് ലെ
ആ ബാക്കി പകല് അങ്ങള് ട്രാവല് ചെയ്തു എന്നിട്ട് റിട്ടേൺ പോന്ന രാ ത്രി ഞങ്ങള് ബസില് ഫുള്ള് ഉറക്കൊന്നും ഉണ്ടായിരുന്നില്ല ഫുള്ള് പാട്ട് വെച്ചി ട്ട് ഓരോ ഗെയിമിങ് കളിച്ചിട്ടും ഇല്ല ഫ്രണ്ട്സാളെ കൂടെ പോകുമ്പോ നമ്മുക്ക് ഒന്നും അറിയില്ലല്ലോ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യല്ലേ
ഉം ഉം അതന്നെ നല്ല രസകരമായിട്ടില്ലെ ഒരുപാട് അനുഭവങ്ങള്
ഉം അങ്ങനെ സ്കൂൾ സ്കൂൾ കാലഘട്ടത്തില് നമ്മക്ക് ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു മറ ക്കാ നാവാത്തൊരു മെമ്മറിയാണ് പിന്നെ ഒരുപാട്ണ്ടായിട്ടുണ്ട് ഒരുപാട് ആർട്സ് സ്പോർട്സ് അതിനൊക്കെ നമുക്ക് ഓരോരോ മെമ്മറീസ് നമുക്ക് മറക്കാൻ പറ്റാത്ത കിട്ടീട്ടു ണ്ടാകും
അതെ അതെ നമക്ക് ഞമ്മളിപ്പോ സ്കൂള് പഠിക്കുന്ന സമയ തന്നെ നമ്മക്ക് സ്പോർട്സ് സും ആഡ്സും ഉള്ള ദിവസം തന്നെ ഞമ്മക്ക് എന്നും മെമ്മറീസാ ഉ ഒരു വർഷത്തില് അന്ന് അന്ന് പ്രത്യേകതര് അതെ അ അന്ന ആ സ്കൂൾക്കന്ന് പോകാന് കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് ഉം ഒരുപാട് അപ്പൊ നല്ല ഫ്രണ്ട്സാളും ഇവരൊക്കെ ഉണ്ടാവുമ്പോൾ ഒരുമിച്ച് ഇരു ന്നിട്ടുള്ള പരിപാടികളും
ഉം അതെ ഫ്രണ്ട്സ് തന്നെയാണ് കൂട്ടുകാരുണ്ടെങ്കില് നമ്മക്ക് എന്തും
ഉം ഉം സങ്കടം വരുമ്പോളും അങ്ങനെ തന്നെ അവര് ഒപ്പം ഉണ്ടെങ്കിലൊക്കെ കോറിം സങ്കടം കൊറിം
ഉം
സ്വീറ്റ് മെമ്മറീസ് ആവും സന്തോഷങ്ങളൊക്കെ നല്ല ഫൻസുകള് വേണം
ഉം അതെ
ഉം സ്കൂള് ഹ് ആ